ഉം വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ. എന്താണ് പണി വൈകുന്നേര ചായൊക്കെ കുടിച്ചോ?
ച്ച് ആ ഹലോ ഒക്കെ നല്ല വിശേഷങ്ങൾ സുഖാണ്. വൈകുന്നേരം ചായ കുടിച്ചൂ ഇന്ന് ഞങ്ങളിവ്ടെ ചായക്കടിയിലേക്ക് അരി വറുത്തു എന്നിട്ട അതില് തേങ്ങ ചെരകി മിക്സയ്ത് കോർച്ച് പഞ്ചശാരയും സർ ശർക്കരിക്കെ ഇട്ട് മിക്സ് ചെയ്തു. അതാണ് ഇന്ന് ചായക്കടിയായിട്ട് ഉണ്ടാക്കിയെ ഇവടെ നല്ല മഴയാണ് അപ്പൊ വൈകുന്നേരാവുമ്പോ എല്ലാർക്കും ചായ കിട്ടും വേണം. എന്തെലൊക്ക ചായക്കടിയപ്പം ഞമ്മള് ഇങ്ങനെ ഇണ്ടാക്കും അല്ലെങ്കില് എന്തെലൊക്കെ ബേക്കറി ഐറ്റംസോക്കായിട്ട് കടയിൽ നിന്ന് കൊണ്ടുവരും. എന്താണ് നിങ്ങളുടെ വർത്തമാനം നിങ്ങൾ ചായ കുടി കഴിഞ്ഞോ?
ആഹ് എന്റേതും നല്ല വാർത്തനന്നേണ് ചായ കുടി കഴിഞ്ഞു ചായക്ക് ബേക്കറി ആയിരുന്നു ഇന്ന് കടി വേറെ ഒന്നുല്ലായിരുന്നു പിന്നെ ഞങ്ങള് ഇപ്പൊ മഴ ആയോണ്ട് ഇവടെ തൊട്ടട്ത്ത്ള്ള കൊളത്തിൽ മീനൊക്കെ ഇങ്ങനെ ചാടും അത് കാണാൻ പോയിരുന്നു നിങ്ങളവിടെ കൊളങ്ങളൊക്കെയുണ്ടോ
ഇവിടെ കൊളങ്ങൾ ഇല്ല കോർച്ച് ദൂരെ ഒരു പുഴയുണ്ട് പുഴ ഹ് നമ്മള് നല്ല മയക്കാവുമ്പോ അവിടേക്ക് വെള്ളം കാണാനൊക്കെ പോകാറുണ്ട് നല്ല മയക്കാലത്ത് പുഴയിൽ വെള്ളം നെറഞ്ഞ് അവിടെ തൊട്ടടുത്തുള്ളൊരു നെരന്ന സ്ഥലണ്ട് അവിടെ വെള്ളം കേറും അപ്പ അവിടൊക്കെ വെള്ളം കാണാനൊക്കെ പോകാർണ്ട് പിന്നെ മഴക്കാലാകുമ്പോ കുട്ടികളൊക്കെ സ്കൂൾ പോവുന്നതൊക്കെ എടങ്ങേറാണ് മഴ കൊറേ മഴ നനയും ഇപ്പോ സ്കൂള് തോർന്നേനേഷം കുട്ട് മക്കൾക്കൊക്കെ അസുഖാണ് ഈ മയപ്പാറ്റൽ കൊണ്ട്ട്ടും പിന്നെ ക്ലാസ്സില് ഒരാൾക്ക് അസുഖം ഇണ്ടായാല് എല്ലാർക്കും ഇണ്ടാവല്ലോ അങ്ങനൊക്കെ ആയിട്ട് ഇപ്പൊ രണ്ടീസം ആയിട്ടെല്ലെള്ളു രണ്ട് ഒരാഴ്ച ആയിട്ടല്ലേള്ളൂ സ്കൂൾ തൊർന്ന്ട്ട് അപ്പോയേക്കും മക്കൾക്ക് ജല ദോഷും പനിയൊക്കെയാ അവിടെ ഉണ്ടോ മക്കൾക്ക് ഇങ്ങനെ അസുഖങ്ങള്
ഇവടെ അസുഖായിട്ടൊന്നൂല്യ ഏഹ് ഇത് വരെല്യ പക്ഷേ കു മക്കള് പറിയണ കേക്ക ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടെന്ന് ഓക്കെ പിന്നെ എന്തക്ക്യാ ഉച്ചക്ക് എന്തായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയത്
ആഹ് ഉച്ചക്ക് ഇവടെ ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി എന്തായിരുന്നു അവിടെ
ഞങ്ങൾ ഇന്ന് സാദാ വെറുംചോറും മോര് കറിയും ബീഫും വരട്ടിയതാ ഇണ്ടാക്കിയത് നിങ്ങളെങ്ങനെ ഈ ബീഫ് ബിരിയാണി ഇണ്ടാക്കൽ
ബീഫ് ബിരിയാണി ഇണ്ടാക്കൽച്ചാല് അത് നല്ല ഇനം എറച്ചി നമ്മള് കടേൽ പോയി വാങ്ങിക്കൊണ്ട് വരും നല്ല ഇനം എർച്ചിന്ന് പറയാൻ കാരണം നല്ല ആഹ് അകമാന്തി ഇറ ച്ചിന്ന് പറയും അത് കടയിൽ പോയി വങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അത് വേവിക്കാൻ വെക്കും കുക്കറിലിട്ട് കൊറച്ച് കുരുമുളക് പൊടി ഉപ്പും ഒര് ഇത്തിരി മഞ്ഞൾ ഒരു പേരിനുംട്ട് നമ്മൾ അത് വേവിക്കും കുക്കറിൽ ഇടുന്നത് കൊണ്ട് ഒരു എട്ട് കുക്ക് ഒക്കെ ആയാ തന്നെ പാകമാകും പിന്നെ വേവിച്ചതിന് ശേഷം അത് വാങ്ങി വെക്കും എന്ന ട്ട് നമ്മൾ അടുത്തത് ബിരിയാണി മസാലകള് റെഡി ആക്കാണ് അതിന് വേണ്ടി നമ്മള് ഉം ചെറിയുള്ളി വെല്ലുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മച്ചമുളക് തക്കാളീ ആഹ് മല്ലിച്ചെപ്പിന്റെ ഇലാ ഇതൊക്കെ ഒരു പാകത്തിന് വഴറ്റി ഒരു അതിന്റെ ഓഡർ ക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവല്ലോ അതുപോലെ ചെയ്ത് എന്നിട്ട് നന്നായി വൻ വയന്റ് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുൾ പൊടികൾ ഉം മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലി പൊടി, ഗരം മസാലാ പിന്നെ ഞങ്ങള ഇവിടെ ഒരു ഒരു ഇല ഒണ്ട് അത് അത് ഞങ്ങള് ഇടും അത് ടേസ്റ്റ് കിട്ടാന് ബിരിയാണി ന്റെ മസാലക്ക് ടേസ്റ്റ് കിട്ടാന് ആ എല കൊറച്ച് ഞങ്ങൾ ഇടാറുണ്ട് അതിടും പിന്നെ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് പാകമായി വന്നാല് ഏഹ് തൈര് ഒഴിക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുട്ടോ പിന്നേ ആഹ് കൊറച്ച് സൊറുക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീര് ഒയ്ക്കും എന്നിട്ട് നന്നായിട്ട് എളക്കി നേരത്തെ വേവിച്ച് വെച്ച ബീഫ് അതിന്റെ വെള്ളം കൂടാതെ എറ് ച്ചി മാത്രം ഊറ്റിയെടുത്ത് അതിലേക്കിട്ട് ഒന്ന് കൊറച്ച് നേരം ഒന്ന് മൂടി വെക്കും ആ ബീഫിന്റെ ആ ടേസ്റ്റ് ഒക്കെ മസാല എക്കെ എറങ്ങി വരാൻ വേണ്ടി അപ്പോ ഈ ബിരിയാണിക്കുള്ള മസാല കൂട്ട് റെഡി ആയി പിന്നെ നമുക്ക് ചോറ് റെഡിയാക്കണം ചോറ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാല് നമ്മള് ഒരു കുക്കറില് കൂപ്പിച്ചാണ് ചോറണ്ടാക്കണത് കുക്കറില് കൊറച്ച് കൊറച്ച് നെയ്യ് ഒഴിച്ച് അതില് ഏലക്കായി ആതി കൊറ ച്ച് വല്ല് വല്യുള്ളി ഒന്ന് വാട്ടാട്ട് ഏലക്കായി അതുപോലെ മറ്റേ ഈ ക്യാരറ്റ് ഏലക്കായി പട്ട പൂവ് സംഭവങ്ങളൊക്കെ എല്ലാ അതൊക്കെ ഇടും ഒന്ന് ഒന്ന് തെളപ്പിച്ചു ഒന്നങ്ങ് വേവിച്ചേതിന് ഷം നമ്മള് വെള്ളം എടുക്കുംമ്പം ആവശ്യത്തിനുള്ള ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുമ്പോ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ച വെള്ളല്ലേ അത് ആദ്യം ഒ അതിലേക്ക് കൂട്ടും എന്നിട്ട് അളവ് കറക്ടിന് വെള്ളം എടുത്ത് അതിലേക്ക് അരിയിട്ട് ആഹ് കുക്കർ ഒരു കൂക്ക് ജസ്റ്റ് ഒരു കൂക്ക് വന്നാ അപ്പൊ ഓഫ് ചെയ്ത് ഇതിന്റെ ആവി കളയും അപ്പൊ ചോറ് റെഡി ആകും പിന്നെ ദമ്മിടേണ്ട പ്രോസസ്സ് ആണ് അടുത്തത് ദമ്മിടാന് അതിന് നമ്മൾ ആദ്യം ഉള്ളിക്ക് ഉള്ളി പൊരിച്ചെടുക്കും ഉള്ളി പൊരിച്ചെടുത്ത് അണ്ടിപരിപ്പും മുന്തിരി അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് കൊറച്ച് അതിലേക്ക് ഗരം മസാല ഒരു നുള്ള് പഞ്ചസാരയും ഒക്കെ പാട് ഇട്ടിട്ട് ഒന്നു മിക്സ് ചെയ്ത് എന്നിട്ടാണ് ദമ്മിടല് ദമ്മിടാന് ഉദ്ദേശിക്കുന്നെ പാത്രം എടുക്ക ആദ്യം കുറച്ച്. ചോറ് കുത്തിട ആദ്യ നമ്മൾ ഈ ബീഫി്ന്റെ മസാലകൾ ഏറ്റവും താഴായിട്ട് വെക്ക. എന്നിട്ട് മുകളില് ഞങ്ങള് അധികവും ഒരു വായന്റെല വെക്കാറുണ്ട്. ആഹ് ചെല സ്ഥലത്ത് ഒന്നും അങ്ങ് ഒന്നും അങ്ങനെ വെക്കൂലല്ലോ വായെന്റെ ല. ച്ചനേ ഷം അതിന്റെ മുകളില് കുറച്ച് ചോറിടും. നമ്മളെ ഉള്ളി അണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ. പൊരിച്ച് വെച്ചാ അതാ മിക്സ്ചർ കൊറച്ചിടും അങ്ങനെ പിന്നിം ചോറിടും. പിന്നിം അതിടും അങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്ത് നമ്മള് ദമ്. ഇടല് കപ്ലീറ്റ് ആക്കും. പിന്നിട്ട് അരമണിക്കൂർ ചുരുങ്ങിത് വെക്കണം ദമ്ടല് കഴിഞ്ഞാല്. അര മണിക്കൂറ് കഴിഞ്ഞ ഞമ്മക്കത്. കുത്ത കുത്തി ചോറ് സെപ്പറേറ്റ് ആക്കാ ബി എറച്ചി സെപ്പറേറ്റ് ആക്ക. ഇത്ര പണിയൊള്ളൂ ബിരിയാണി ണ്ടാക്കാൻ.
ഓക്കേ നിങ്ങൾ. ബിരിയാണിയുടെ കൂടെ വേറെ എന്താണ് ഉണ്ടാക്കാറുള്ളത്? ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞേ അതിന്റെ കൂടെ. തൈര് അച്ചാറ് അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ?
ആ ഉണ്ടാക്കാറുണ്ട് ഞങ്ങള് ബിരിയാണിന്റെ കൂടെ. മൊളു അടിച്ചത് അതായത് ചമ്മന്തി തേങ്ങ ചമ്മന്തിണ്ടാക്കും. തൈര്ണ്ടാക്കും. അതുപോലെ കേബേജ് പോരി രിണ്ടാക്കും വപ്പടോണ്ടാക്കും. വപ്പടൊക്കെ ഇവിടെ ഇവിട്ത്തെപ്പെക് നിർബന്ധാ. ബിരിയാണി ഇണ്ടാക്കാണ്ന്ന്ണ്ടെങ്കി വപ്പടം നിർബന്താ. പിന്നെ അതുപോലെ നിങ്ങളെന്തായിരുന്നു ഇന്ന് ഉച്ചക്ക് ഇണ്ടാക്കിയത്ന് പറഞ്ഞത്. ചോറും മോര് കറിയും പിന്നെ. എന്തോ എന്തോന്നു കൂടി പറഞ്ഞീനല്ലോ എന്തായിരുന്നു അത്.
ആ ഞമ്മളി വിടെ ചോറും മോര് കറിയും ബീഫ് വര തും ആ ചോറ് സാധാ ഇണ്ടാക്ക്‌ന്ന പോലെ. ണ്ടാക്കി മോര്കറി എങ്ങനെ? വെക്കല്ന്ന് ചോദിച്ചാല് എനി അറിയൂല ട്ടോ കാരണം ഞാനല്ല ഇണ്ടാ ക്കല് അത് ഇവിടുത്തെ ഉമ്മയാണ് ഇണ്ടാക്കല്. ബീഫ് വരറ്റിയത് ഞാനാണ് ണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കല്ന്ന് വെച്ചാല് ഞങ്ങള് കുക്കറിലാണെ ണ്ടാക്കല്. അത് ആദ്യം ബീഫ് നന്നായി കഴുകിയെ ടുത്ത് അതിലേക്ക്. വലിയ ഉള്ളി കൊറേ ചെ ചെറിയ ഉള്ളി. അത്പോലെ കൊറെ. കൊറച് കൊറെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. പച്ചമുളക് കറിവേപ്പില തക്കാളി. പിന്നെ. പൊടികളൊക്കെ ഇട. മൊളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മള് ഇതിൽ വേ കുറച്ച് വെളിച്ചെണ്ണയിൽ വേവിച്ചതിന് ശേഷം അത് ഇടും. ഉപ്പിടും ആവശ്യത്തിന് എന്നിട്ടൊക്കെപാടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് കൊറച്ച് ഉലുവാപ്പൊടി ഇടും ഉലുവപ്പൊടിയോ അല്ലെങ്കില്. ഉലുവാച്ചെല്കിടും ന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം. അടുപ്പത്ത് കുക്കറ് വെച്ച് ഒരു പത്തോ അല്ലെങ്കിൽ ഒമ്പതോ എ ട്ടോ വിസിലൊക്കെ. അടുപ്പിക്കും. അപ്പൊ ബീഫ് വരട്ടിയത് റെഡിയാവും ഇനി അത് തൂമ്പിക്കാന്നുള്ള. ഒരു പ്രോസസ് കൂടി ഇണ്ട് തൂമ്പിക്കൽ എങ്ങനെന്ന് വെച്ചാല് കുറച്ച് ചെറുള്ളി അരിഞ്ഞ് അത് നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇടും എന്നിട്ട് നമ്മൾ ഈ ബീഫ് ഇട്ട് വെച്ചതിലേക്ക് അങ്ങ്പ്പാർന്ന് നന്നായി ഇളക്കി കൊടുക്കും ഇത്ര പണിയൊള്ളൂ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും വലിയ റിസ്‌കായി തോന്നാറില്ല കുക്കിംഗ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾ അങ്ങനെയാണോ
ഞാൻ അങ്ങനെയല്ലട്ടോ എനിക്ക് എന്തായാലും കുക്കിങ് തീരെ ഇഷ്ടല്ല പിന്നെ നിവർത്തിക്കേടുകൊണ്ട് അങ്ങ് ചെയ്യുന്നു എന്നൊള്ളൂ കുക്കിങ്ങ് ചെയ്യുമ്പോ ഉണ്ടാക്കാനൊക്കെ ഇഷ്ട പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ പാത്രം മോറൽ ഇല്ലെ അതെനിക്ക് തീരെ ഇഷ്ടമല്ല കുറെ പാത്രങ്ങൾ ഉണ്ടാവില്ലോ അതൊക്കെ പാടേ മോറി വെയ്ക്കും വൈകും നമ്മൾ കുഴങ്ങും അപ്പൊ അത് അത്രക്ക് ഇഷ്ടല്ല നിങ്ങൾക്ക് ഇഷ്ടാണോ അത്
ആഹ് ആഹ് പാത്രം മോറൽ ന്നതില് ഇത് ഏകദേശം ഒരുവിധം ആൾക്കാർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല ഇവിടെ പിന്നെ ഞങ്ങൾക്ക് ഡിഷ് വാഷർ ഉണ്ട് അപ്പ പിന്നെ വലിയ വലിയ പാത്രങ്ങള് കുറേ പാത്രങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോ ഞാന് പാത്രം അതിൽ ഇട്ട് അങ്ങനെ കഴുകും അപ്പൊ വലിയ പ്രശ്നമില്ലല്ലോ ഓക്കെ എന്നാ ശെരിട്ടാ